അഹ്
ആ കേൾക്ക്ണ്ട്
ഉം പിന്നെ അവിടെ എന്തോണ്ട് വിശേഷം
നല്ലതന്നെ അവിടെ എന്താ പുതിയ വിശേഷം
പുതിയ വിശേഷം എന്താ പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല ഇനിയിപ്പോ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തൊറക്കുവല്ലെ അപ്പം അതിന്റതായ കുറെ തെരക്കുകളൊക്കെ ആയിരുന്നു
ആഹ്
പുതിയെ പിള്ളാർക്ക് ബാഗും പുസ്തകവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കണ്ടേ?
ആ നോക്കണം
അതിന്റെ ഒക്കെ ആ അതിന്റെയൊക്കെ തെരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെന്താ പിള്ളാരെയും കൊണ്ട് പൊറത്തൊക്കെ പോയി ഇനിയിപ്പോ സ്കൂള് തൊറന്ന് കഴിഞ്ഞാ അവധിയൊക്കെ പറ്റത്തില്ലല്ലോ
ആ ആഹ്
അതുകൊണ്ട് ചുമ്മാ സ്ഥല ഒക്കെ കാണാൻ പോയി ഒരു ദിവസം പിന്നെ ആ ഒരു ദിവസം അവരെയും കൊണ്ട് പോയി എല്ലാ വീട്ടിലൊക്കെ പോയി ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് പോരുന്ന് അങ്ങനൊക്കെ ഇരിക്കുന്നു പിന്നെ വേറെ എന്താണ് പട്ടിയും പൂച്ചൊക്കെ ഉണ്ടോ
ഒന്നു ഇല്ല
ആഹ്
ആവിശ്യത്തിന്
ആ ഇവിടെണ്ട് പട്ടിയും പൂച്ചയുണ്ട്
ആ പേരൊക്കെ ഇണ്ടോ ഓൽക്ക്
ആ പട്ടിയുടെ പേര് ഹണി പൂച്ചയുടെ പേര് പൊന്നൂസ്
രണ്ടെണ്ണൊള്ളു അതോ ഓര്ക്ക് കുട്ടിയാളൊക്കെ
ഇല്ലാ ആഹ് പൂച്ചയ്ക്ക് പൂച്ചാ നേരത്ത ഒള്ള പൂചായ്ടെ കൊ ച്ചായിര്ന്നു അത് നാല് പേരുണ്ടായിരുന്നു. അതില് മൂന്നെണ്ണം ചത്തു പോയി ഒരെണ്ണേ ഒള്ളു. തള്ളേ അങ്ങ് പോയി. ഇനിയാ ഒരണ്ണം മാത്രേ ഒള്ളൂ.
വീട്ടില്ണ്ടായതോ അതോ
ആഹ്, അല്ല ഇവിടെ വളർത്തുന്ന പൂച്ച പ്രസവിച്ചതിന്റെ കുഞ്ഞാ ഇപ്പൊ ഉള്ളത്.
ആ അങ്ങനെ
ഉം ഇപ്പൊ ഒള്ളത് ആം പൂച്ചയാ. ഇനിയിപ്പൊരു പേർഷ്യ ക്യാറ്റിനെ വാങ്ങാനുള്ള ഒരു ഇതിലാണ്. ഞങ്ങടെ കയ്യിലുള്ളത് സാധാ പൂച്ചയാണ്.
എഹ്
സാധാ പൂച്ചയാണെങ്കിൽ ഒരുപാട് രോമോള്ള പൂച്ചയുണ്ടല്ലോ? ആഹ് ആ ടൈപ്പ്. കണ്ടാ സാധാ പൂച്ചയാന്നങ്ങനെ പറയത്തില്ല.
ആ ഇവിടെ എടുത്ത്വ്ടക്കണ്ട് ഇങ്ങനെ വര്ല്ണ്ട്. ഈ മീനിന്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോ
ക്കുബോ ആഹാ ഇവിടെ പിന്നെ ഉം ഇവിടെ പിന്നെ ആംപൂച്ചായോണ്ട് അങ്ങനെ വീട് നിക്കത്തില്ല പോകൂന്നുള്ളരു ധാരണയിലെ ഞങ്ങള് പുതിയൊരു പേർഷ്യൻ ക്യാറ്റിനെ ഇങ്ങനെ നോക്കുന്നത്. പ്പടുത്തൊരു വീട്ടിലുണ്ട്. അപ്പൊ അതിങ്ങനെ അത് പ്രെഗ്നന്റാണ് അപ്പൊ നമ്മളൊരു കുഞ്ഞിനെ ചോദിച്ചു. ഇപ്പേ ഈ പൂച്ചെയെങ്ങും പോകുന്നതൂല്ലാ.
അതല്ലാ അതൊരു വീടിന്റെ ഉള്ളിലോ അതോ
ആഹ് വീട്ന്റെ ഇല്ലല്ലാ ഞങ്ങളെ വീട്ടി തന്നെയാ. ഈ പെബൂ ച്ചകളാണെങ്കി നമ്മടെ വീട്ടി തന്നെ നിക്കും എങ്ങും പോകൂല്ല. പക്ഷെ ആമ്പൂച്ചകളങ്ങനെ വീ വീട്ടി നിക്കത്തില്ലാ. അതൊരു സമയാവുമ്പോ അങ്ങക്ക് പോവൂന്നാ പറയുന്നേ. പക്ഷെ ഈ പൂച്ച എങ്ങും പോവുന്നില്ല.
ഫുഡ്ഴിക്കാനൊക്കെ വിളിച്ചാ വരും.
വിളിച്ചവര് എപ്പഴും ഇവിടെത്തന്നൊണ്ട് ഫുഡ് തിന്നാ ഒറക്കാ ഫുഡ് തിന്നാ ഒറക്കാം.
ഏഹ്
അതേ ഒള്ളൂ. പിന്നെ ഇവിടെ പട്ടി ഉണ്ടായോണ്ട് അതിന്റെ കൂടെ കളിയ. മറ്റേ ഡാഷുണ്ടല്ലോ ഒധികം പൊക്കോന്നീ നീളം മാത്രം വെക്കുന്നേ പൊക്കോല്ലാത്തെ? ആഹ് അത് അതിനൊരു അത് പെണ്ണും പൂച്ച ആണും അപ്പൊ ഇത് രണ്ടും കൂടെ ഭയങ്കര കളിയാ.
ഏഹ്
ആഹ് പട്ടിയെ ഞങ്ങളകത്തിട്ടാ വളത്തുന്നെ പൊറത്ത് വിടത്തില്ല. നമ്മടെ കൂടെ തന്നെയാണ്. കളറൊരൂ ചാര കളറ്. അപ്പോ അതായോണ്ട് ഇവള്മാര് രണ്ടണ്ണോണ് ഇവിടെ കളിയും ബഹളോം എല്ലാം. ര ണ്ടാളെ ഒറക്കോം ഒണ്ട് എങ്ങും പോവൂല.
ആഹ്.
അടിച്ചെറക്കി വിട്ടാലും പോത്തില്ല.
ഉം ആളില്ലാത്ത കൊറവ്ണ്ടാവൂല്ലാല്ലേ?
ഇല്ലാ. ഇപ്പഴും ഒറക്കവാണ് ഫുഡും കഴിച്ചിട്ട് രണ്ടുപേരും ഒറക്കോണ്.
ഏഹ് ആഹ്.
അതുകൊണ്ട് ഇങ്ങനെക്കെ സമയം പോകുന്നത് അറിയത്തില്ല.
അഹ് അഹ് ആഹ് അവര്ണ്ടാവോലോ.
ആഹ് എനിക്ക് പിന്നെ പൂച്ചേളെ ഇഷ്ടം. പൂച്ച ഇഷ്ടം പോലെ ഉണ്ടായിർന്നു എല്ലാം ഒരു സമയമാവുമ്പോ അങ്ങ് ചത്തു പോവായിരുന്നു.
ഇൻക്കിഷ്ടാ പക്ഷെ അത് വളർത്തണങ്കി കൊറച്ച് മെനക്കെടല്ലേ?
ഉം ഇത് കൊച്ചു പരിവാടിയിരിക്കുമ്പോ മാത്രമൊള്ളൂ നമ്മക്ക് കൊറച്ച് ബുദ്ധിമുട്ട് ഇച്ചിരി വയ്തായി കഴിഞ്ഞാ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ അ ന്റൻറ്റന് പട്ടിയാണ് ഇഷ്ടം അതുകൊണ്ട് ആ കൊ എനിക്ക് പൂച്ചേ അതുകൊണ്ട് പട്ടി ക്കിയുടെ കാര്യം ഹസ്ബൻറ് നോക്കും പൂച്ചയുടെ കാര്യം ഞാനും നോക്കും
അഹ്
പൂച്ച പിന്നെ ഇന്ന് കുളിപ്പിക്കൊന്നും വേണ്ടല്ലോ?
ആഹ് മൂത്രയിക്കാനൊക്കെ മുറ്റത്ത്ക്ക് പോവല്ലേ
കരയും വന്ന്ട്ട് നമ്മൾ തൊറന്നു വിടും പോയിട്ട്പ്പ തന്നെയ കേറി വരും ഉം അല്ലാതെ പുറത്തുള്ള പട്ടികളായിട്ടൊന്നും നമ്മൾ അട് ക്കിത്തില്ല കാരണം നമ്മളെ കൂടെയാണ് കിടതേം ഉറക്കെല്ലാം
ആഹ്
ഹ് അതോണ്ട് പിന്നെ പുറത്തോട്ടൊന്നും വിടത്തില്ല അത്കൊണ്ടോണ്ട് നല്ലയാണ് ആഹ കൊറേ വർഷായി
ആഹ്
ഉം ഓരോ പൂച്ചകളും കൊണ്ട് രണ്ടെണ്ണം ത്തെ രണ്ടെണ്ണത്തെ വീതായിരുന്നു കൊണ്ട് വന്നോണ്ടിരുന്നത് രണ്ട് പൂച്ചകൾ ഓരെണ്ണം ഒറ്റയ്ക്കാ വുമ്പോ ഭയങ്കര കരച്ചിലില്ലേ അങ്ങനെ കൊണ്ട് വന്ന് കുറച്ചൊക്കെ ആ ഒന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ചത്തു പോവായിരുന്നു
ഏ
അതുകൊണ്ട് പിന്നെ എന്റെ അടുത്തു പറഞ്ഞു ഇനി പൂച്ചയെ വളർത്തത്തില്ല എന്നൊക്കെ പറഞ്ഞെ ഞാൻ പറഞ്ഞ് ഇല്ല ഞാൻ നോക്കി ക്കോളാംന്ന് പറഞ്ഞാ ഒരെണ്ണ ത്തെ കൊണ്ട് വന്ന് എന്തായാലും അത് വളർന്ന് അത് വലിപ്പണ്ടായി നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതി ന്നത്തിൽ ഒരെണ്ണത്തെ ഇതിനെ മാത്രമേ കിട്ടിയൊള്ളൂ ബാക്കിയെല്ലാം ചത്തു പോയി
ഏ നമ്മൾ ഉണ്ടാക്ക് ണ ഫുഡോ കൊടുക്കാ അതോ ഇൻസ്റ്റൻറ്റ് വാങ്ങി കൊടുക്കേ
ഇല്ല ഞങ്ങളിവിടെ മറ്റേ ബീഫിന്റെ വേസ്റ്റ് ഉണ്ടല്ലോ
ആഹ്
അത് വാങ്ങിക്കും അതെ കൊടുക്കുന്നത് അത് കൊടുത്ത് കഴിഞ്ഞാൽ അവളമാർക്ക് ചോറ് വേണ്ട ചോറേ തിന്നത്തില്ല അതിന്റെ ആഹ് പീസ് മാത്രാ കഴിക്കുന്നേ
ആ രണ്ടാൾക്കും അ ഒന്ന്ന്നലെ കൊടുക്ക്ണേ
ഓ ഒരുപോലെന്നാ കൊടുക്കുന്നത് പിന്നെ മീൻ വാങ്ങിക്കുവാണെങ്കിൽ മീന്റെ തല എടുത്ത് കറി വെച്ച് കൊടുക്കും
ആഹ്
അന്നേരം ഓള് ചോറ് തീറ്റി. ഇപ്പൊ ബീഫി നെ കൊണ്ടന്നു നുള്ളാൻ അതില് മൊത്തം അവര് കൊഴുപ്പ് സാധനങ്ങളല്ലേ അവര് തരുന്നത് അപ്പൊ ഇതെല്ലാടെ തിന്നിട്ടാന്ന് തോന്നു ന്ന് ഇവള്മാർക്കങ്ങ് ക്ഷീണവാ അങ്ങ് ഉറക്കവാ ഉറക്കം ഉറക്ക് ഇപ്പൊതാ വയറൊ എപ്പഴും നിറഞ്ഞ് നിൽക്കുന്നതിനൊണ്ടാ തോന്നുന്നു പൂച്ചയുടെ കരച്ചിലേ ഇല്ല മറ്റേത് എന്തേലും പാത്രം അനങ്ങിയാ അപ്പൊ തൊടങ്ങുവമായിരുന്നു കരച്ചില്
നെയ്യാവുമ്പളേ നമ്മക്കന്നെ അത് തിന്നാ മയക്കല്ലേ
ആമ്പൂച്ചേ ആണെങ്കിലും വയറി ഇരിക്കുന്നത് നമുക്ക് തോന്നും പ്രെഗ്നന്റ് ആണെന്ന് അതുപോലെ നടക്കുന്ന ക്ഷീണ വങ്ങ് കിടത്ത് ഞാൻ ഇച്ചേനാണെങ്കി എപ്പഴും ഇട്ട് കളിയാക്കും നിന്റെ കൊച്ചിനെ നീ ഇങ്ങനെ വള വളത്തിയിട്ടോ വളർത്തിയിട്ടോന്ന് പറഞ്ഞ് അണ്ട് ഉറക്കാ പിന്നെ എത്ര ഉറങ്ങി കിടന്നാലും അത്താഴ സമയം ഉച്ച സമയം ആവുമ്പോ ഞാൻ ചെന്ന് വിളിക്കുംവാ ഫുഡ് കഴിക്കാൻ വാ ന്ന്
രാത്രി എണീക്കൊന്നില്ല അങ്ങനെ കെടക്കൂല്ലേ രാവിലെ വരെ
രാവിലെ ഞങ്ങള് എടയ്ക്ക് എഹ് ബാത്റൂം പോകുമ്പോ വിളിക്ക്യും മിറ്റതോവന്നേരത്ത് വിളിക്കും ഞങ്ങടെകൂടെ എറങ്ങി ങ്ങിവന്ന് ബാത്റൂമിലൊക്കെ പോയ് അത് പോയിട്ട് ഞങ്ങടെ കൂടെത്തന്നെ കയറി പോരും
ആഹ്
അങ്ങനെ ഞങ്ങള് ശീലിപ്പിച്ചേക്കുവ രണ്ട് രാത്രി രണ്ടുവട്ടം പോവും
ആഹ്
രണ്ടു വട്ടം പോകുമ്പോൾ രണ്ടുപേരുംഞങ്ങള് കൂടെ വരും അതേപടി കൊണ്ട് വരും അതുകൊണ്ടെങ്കും പോവൂല
ആഹ് അങ്ങനെ വ് പ്രശ്നണ്ടാവൂലല്ലെ
ഉം ഇല്ല ഇവര് രണ്ടുപേരും നല്ല കൂട്ടാ അതുകൊണ്ട് അവള്മാര് രണ്ടണോട കെടന്ന് കളിച്ചോളും
അറിയാത്ത ആൾക്കാരൊക്കെ വന്നാല് പ്രശ്നൊന്നുല്ലല്ലോ
പൂച്ച പേടിച്ചെങ്ക് എവിടെയെങ്കിലും പോയ ഓളിച്ചിരിക്കും
ഉം
അവള് പട്ടി പിന്നെ ആദ്യത്തെ ഒരു കാണ്പം നമ്മളിപ്പ നമ്മളെ കൊരച്ച് ഭയങ്കരമായിട്ട് കടിക്കുന്നു ആഹ് ഒരു കൊരമാത്രേള്ളൂ ഇച്ചിരി കഴിമ്പോ അവരായിട്ടങ്ങൂട്ടാവും
കൊരക്കും പട്ടി കടിക്ക ക്കില്ലാന്നല്ലേ
ആഹ് ആഹ് ഭയങ്കര കൊര മാത്രേള്ളൂ പക്ഷെ കടിക്കത്തില്ല എല്ലാരും വന്ന് അവളെ പേര് വിളിച്ചതേ ഹണിയെ ഹണിന്ന് പേര് വിളിച്ചയ്ഞ്ഞാ പിന്നെ അടുത്ത് അണ്ടെല്ലാരോട്ടും കൂട്ടാ
ആഹ് ഇവടെങ്ങനെ വെരുംന്നല്ലാതെ ഞങ്ങളെ വീട്ടിലായ്ട്ടില്യട്ടോ അടുത്ത വീട്ടിൽലോക്കെണ്ട്
പക്ഷെ വളർത്തുന്നോണ്ട് എനിക്ക് സമയം പോന്ന അറിയത്തില്ല
അഹ് ആഹ്
പകലൊക്കെ ഒറ്റക്കാവുമ്പോ കാര്യം പറയാനും
വെറ്ത ആഹ് സംസാരിക്കാ ഒരാളാവും
ഉം ആഹ് ഞാൻ പിന്നെ വാ ഇവിടെ കേറി വെരുന്ന ഹാളിന്റെ വാത്ക്കേല പട്ടിയെ കെട്ടിയിട്ടേക്ക്ന്നെ അതുകൊണ്ട് അവള് പിന്നെ ഫ്രണ്ടി കാവലാണ് പൂച്ച പിന്നെ ഞങ്ങളുടെ അടുക്കളവാതിക്കെങ്ങനെ മിറ്റ നോക്കി കിടക്കും രണ്ട് രണ്ടു വാതില്ലും കാവൽക്കാര പിന്നെ ഞാൻ പിന്നെ ഉച്ചക്കെക്കെന്തെലും ഒറക്കവ വരുവാന്നേ കതകെല്ലാം അടച്ചിട്ട് പട്ടിയെ അങ്ങ് തൊറന്ന് വിടും
ഉം.
പിന്നെ എന്റെ കൂടെ കേറിവന്ന്ടന്നൊറങ്ങും
അഹ് ആഹ്
അങ്ങനെയൊക്കെയാണ്
ആഹ്
പിന്നെ
ഇഷ്ട്ടപ്പെട്ട ഫുഡ് ഏത?
എനിക്കിഷ്ട്ടപ്പെട്ടത് ബിരിയാണി ഇഷ്ടവാണ് മന്തി ഇഷ്ടവാണ്
ആഹ് ഏറെക്കൊറെ സെയിംമാണ്
ഉം പിന്നെ അൽഫാമുഷ്ട്ടാണ് ഇപ്പൊ പിന്നെ വെയ്റ്റ്ലോസ് ചെയ്തോണ്ട് ഇതൊന്നും തിന്നാൻ പറ്റത്തില്ല
ഞാ അയ്മ്മക്ക് നോക്കിട്ടില്ല ഇൻക്കൂ ആഗ്രഹൊക്കെണ്ട് തടി കൊർക്കാൻ
ആഹ് എനിക്ക് ഇങ്ങനെ വെറ്റ്ലോസെയ്യാൻ ഡോ പ്പയേ പറഞ്ഞ് ഏഹ് ചിക്കനോ?
ചിക്കനും മന്തിയൊന്നും പ്രശ്നം ഉണ്ടാവില്ലല്ലോ വൈറ്റ് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ
ചിക്കൻ കുഴപ്പില്ല മന്തിച്ചോറ് നമുക്ക് ആ ബിരിയാണി അരിയുടെ ചോറ്ന്ന് വെച്ചാൽ വെയിറ്റ് വെക്കുന്നതാണ് സംഭവം
ഓഹ ഓഹ
ഉം അതുകൊണ്ടത് പണിയാവവും അതുകൊണ്ടിപ്പോ ഇല്ല നേരത്തേക്കെ വാങ്ങുവായിരുന്നു ഇവിടെ അടുത്ത നമ്മൾ ഓർഡർ ചെയ്ത കൊണ്ടണ്ടവരു ഇവിടെ അടുത്ത് കടയുണ്ടണ്ട്ടെ ചുമ്മാ ഇങ്ങനെ മഴയ എന്തെേലുമൊക്കെ ആഹ് നമുക്ക് മന്ദതികഴിക്കാം പിന്നെ ഇവരുടെ ഹസ്ബൻഡന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴും ഇങ്ങനെ പറയും ആഹ് മന്തി വാങ്ങാന്ന് വീട്ടില മന്തിയൊന്നും ഉണ്ടാക്കത്തില്ല ഇവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞാലും പയ എന്ത ഉണ്ടാക്ക വരുമ്പോ അത്രയും സമയം പോകല്ലേ വറ്റേന്ന് വെച്ചാൽ ഓർഡർ ഉണ്ടന്നാൽ പെട്ടെന്ന് ഒന്ന് കഴിക്കാം
ആഹ് ആഹ്
അതുകൊണ്ട് ഓർഡർ ചെയ്ത് കഴിപ്പാണ് ഇപ്പൊ പിന്നെ കഴിപ്പില്ല ഞാൻ നിർത്തി എനിക്ക്ന് അഞ്ച് കിലോ കൊറയ്ക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അതിന്റെ ഒരു ടാർഗറ്റ്ല് ഇരിക്ക്യാ ഞാൻ
ഏഹ് ഇന്നട്ട് എന്തൊക്കെ ഫുഡായ് ക്കാ
ഏഹ്
എങ്ങൻത്തെ ഫുഡൊക്കെ കഴിക്കല്
കഴിക്ക്ണത് രാവിലെ മറ്റേ ബീറ്റ്റൂട്ട് നെല്ലിക്ക്യെ ക്യാരറ്റും കൂടെ അടി
ആഹ് ആഹ് എ ബി സി
ആഹ് അത് പിന്നെ ഉച്ചക്ക് തന്നെ ഗോതമ്പ് ദോശ.
ആഹ്
വൈകുന്നേരം ചെലപ്പൊ കഴിക്കും. ചെലപ്പൊ കഴിക്കത്തില്ല. മിക്കവാറും കഴിക്കാറും കൊറവാണ്.
ആഹ് അഹ്
പിന്നെ എടെക്കൊക്കെ വല്ല എന്തേലും നട്ട്സോ. മറ്റേ മൊട്ട പുഴുങ്ങിയൊക്കെ കഴിക്കും.
വെഷ്പ്പുണ്ടാവോ
ആദ്യൊക്കെ പയങ്കര വെശപ്പായിരുന്നു.
ആഹ് തൊടങ്ങിയ സമയത്താവുലേ.
ആഹ് ആഹ് പൊരുത്തപ്പെട്ട് വരാൻ കൊറേ പാട് വിട്ട്
ഉം കൊറെ എത്രായി.
ഞാനേ ഇപ്പ വിളിക്കാവേ
ആഹ് ഓക്കെ